പറ്റില്ലേ?
ആഹ് കേക്ക്ണ്ട് എന്താപ്പന്ന് വെള്ളിയാഴ്ച്ച ക്കെ അല്ലേ
ആഹ് വെള്ളിയാഴ്ച്ചാണ് ജുമാക്ക് പോയി വര്ണെ ഒള്ളൂ
വന്നോ?
വന്ന്ട്ടില്ല വെപ്പ വെരാമതി
ആഹ് ശെരി ആഹ് സ്പെഷ്യല് എന്താ?
സ്പെഷ്യല് താളിപ്പും ചോറും. എറച്ചിയൊക്കെയാണ് ആഹ് എറച്ചി വരട്ടിയെക്കാ ഉം നല്ല രസാണ് ഈ കുമ്പള് ത്തിന്റെല് ണ്ടാവൂലൊ കും ആഹ് അയിന്റെ താളിപ്പാ.
ഹ നല്ല രസാ എങ്ങനെ താളിച്ചയ്ങ്ങള് വെളത്തുള്ളിയൊക്കെ ഇട്ട്ണ്ണോ?
ആഹ് വെള്ത്തുള്ളീം ചെറിയ ഉള്ളീം പച്ചമുളകൊക്കെ വെളിച്ചെണ്ണക്ക്‌ ട്ട് കാട്ട് നല്ല കുറ്ന്നനെക്ക്‌ണ കഞ്ഞിവെള്ളം അങ്ങട് പാരും
ആഹ് ആ ആ ആ പ്പല്ല ടേസ്റ്റുണ്ടാവു.
അപ്പ നല്ല ടേസ്റ്റാ അങ്ങനെങ്ങട് പാരും ഉം ഉം എന്നിട്ട് പിന്നെ അയിക്ക്‌ ആ എല ഇട്ട് കാണ്ട് ഉം അയാളെ അലല്ല തു വെര്ണ എല അങ്ങനെ നുള്ളലാ
ആഹ് ശെരി ഇങ്ങള് ബീഫ് എങ്ങനാ വെച്ചേ?
ബീഫ് വെരട്ടി എന്ത് മസാല പൊടിയൊക്കെ ഇട്ട് ഇഞ്ചി വെള്ത്തുള്ളിയൊക്കെ ഇട്ട്
ഉം ഇഞ്ചി വെള്ത്തുള്ളീം ആ ചെറിയ ഉള്ളിഒക്കെ ആ ആഹ് ആഹ് ആഹ് എന്നിട്ട് അടുപ്പതോ കു കുക്കറിലോ അതോ കുടുക്കെലൊ?
അടുപ്പത്ത് ചെമ്പട്ടിയിലാക്കിയാട്ട് ചെറിയ ചെമ്പട്ടിയിൽ ആഹ് ആഹ് ആഹ്
ആയ് ശരി ആ അത് ആ എളക്കി എളക്കി ഇങ്ങനെ വേ ക്കുമ്പോളന്നെ അയിന്റെ ടേസ്റ്റ് ഉം മറ്റത് രസല്ല എന്താ കുക്കറിൽ വെച്ച് അമ്മള് എളക്ക് വരുന്നില്ലല്ലോ പിന്നെ നമ്മളാണ്ട് പിന്നെ വറവ് ഇടാനാണ്ട് ചട്ടിക്ക് ഇട്ണല്ലേ ഒള്ളൂ
ആഹ് ആഹ് ഇല്ലന്നെ അപ്പ ഒര് അനക്കം പറ്റ്ണില്ലല്ലേ അയ്ന്
ആഹ് അങ്ങനന്നെ പപ്പടം അങ്ങനെക്കെ എന്തെക്കെലും ഉണ്ടോ?
പപ്പടം ന്ന് കിട്ടിട്ടില്ല
ആഹ്
ഉം
പിന്നെന്താ പള്ളീന്ന് തിരിഞ്ഞ് വരാനായി ആണ്ങ്ങള് അയ് കയുമ്പോത്തിന് ആ അതൊക്കെ കഴിഞ് നമ്മള് ചോറൂന്നൊക്കെ തിന്ന് അമരുമ്പോത്തിന് സ്കൂൾ കുട്ടികൾ വരാനാവും ഉം എട്ടേലും ടൂറൊക്കെ പോവുണ്ടോ
ടൂറിനെ വിചാരിച്ചിട്ടില്ല ഇന്ന്
ആഹ് ആഹ് സ്കൂൾ അല്ല ഇനിയിപ്പോ വെക്കേഷൻ ഉം ഇനിയിപ്പോ ഓണപ്പൂട്ടൊക്കെല്ലേ എക്സാമൊക്കെ കഴിഞ്ഞാൽ വരാൻ പോണെ
പിന്നത്തെ പ
ഇല്ല എത്തിട്ടില്ല
ആ ആയ് ശെരി ആഹ്
ഇപ്പം വന്നിട്ട് ചോറിന്ന കൊറച്ചേരം ഒന്ന് ഒന്ന് കടന്ന് കാന്ചുംബത്തിന് കുടുംബശ്രീക്ക് പോകാനായി
ആ അയ് ശെരി എവിടെ കുടുംബശ്രീ എവിടുന്നാ ഇങ്ങളെ വീട്ട്ന്നോ അതോ
അല്ലല്ല എല്ലാരും വീട്ടിന്ന് ഇന്നിപ്പം എന്റെ തറവാട്ടിന്നാണ്
ശരി ആഹ്
ഉം ആഹ് അപ്പം അവിടെ എന്തേ ബേക്കറി ചായൊക്കെ എന്തേലും ചെറിയ കടി എന്തെ കൊടു ക്കണ്ടേ വരുമ്പോ പത്ത് ഞങ്ങളെ കുടുംബശ്രീയില് പതിനഞ്ചാള് പതിനാറാൾ ഉണ്ടായിന് ഒരാള് പിന്നെ പകുതിക്കെ വെച്ച് നിർത്തിപ്പോയി
ആഹ് ശരി ആഹ് ആഹ്
ത്തി പോയാൽ തന്നെ അമുക്ക് ബുദ്ധിമുട്ടാണ് അവര് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കും ക്കാനും പിന്നാ കാശൊക്കെ എടുത്ത് കൊടു ഓരോ പേപ്പറും അവിടെയും ഇവിടെയും റെഡിയാക്കാ നൊക്കെ ഉണ്ടാകും ആഹ്
പിന്നെ ഈഎഴുതിനോൽക്കും കുത്തിനോൽക്കും ആണ് അതിന്റെ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊ ക്കെ അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയും ഇങ്ങനെ ഫുുള്ളായിട്ട് നിക്കുന്നൊള്ളല് നിന്നാ മതീന്നൊക്കെ പറയല ഉം പിന്നെ ഒന്ന് ഐനുംവേണ്ടി ഇഞ്ഞ്പ്പൊന്ന് പിന്നെ മൂന്ന് മണിക് ഇക്ക്‌ ഗ്രാമസഭണ്ട് അപ്പൊ ഇന്ന് അപോവാന് കുടുംബശ്രീന്ന് കയ്യ്ണോല് നാലഞ്ചാള് പോണത് നൻനല്ലതാന്നാ പർണത് ആഹ് പോയാല് എന്തേലും ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കിലേ
ഉം ഉം
എന്തായാലും ഒന്ന് പോയ്യോക്കാന്ന് വിജാര്ച്ച് ഖ്ഹ് കുട് ആഹ് കുടുംബശ്രീയൊക്കെ തൊടങ്ങ്ണൈന് മുന്നായിട്ട്
ആഹ് ആഹ് ആഹ് പോയി വെക്കാലോ ഇബടെ അട്ത്ത് അട്ത്തെന്നാവൂലേ
ആഹ് ഇവടെട്ത്തെന്നേ ഇമ്മളെ മദ്രസ്ന്നാണ്ർഞ്ഞു ഒന്ന് പോയിങ്ങാണ്ടൊന്നൈ
ഉം ഉം
ഉം എന്തേലൊക്കെ ഇണ്ടോ എന്തെ കേൾ ക്കാലം എന്തെക്കെയാണ് നടക്ക്ണ സംഭവിക്ക്ണ നടക്ക്ണ എന്നൊക്കെ ഒന്ന് അറിയാനും നന്ന് ഉം
ആഹ് ഉം അതെന്നെ കൊ കോയാലെല്ലേ അറിയുള്ളൂ
ഉം ഇപ്പൊ മയ കൊറവ്ണ്ട് ഇപ്പം ഇതുരെ മഴേനി ഇപ്പ മഴ നിന്ന ഇപ്പം ഇഞ്ഞിപ്പം നല്ല തക്ക ഉണ്ടെങ്കിൽ അപ്പൊ പോകണം
ആഹ് ഉം ഉം
മറ്റേ കൊടേണെങ്കില് ഒര്കൊട ഇണ്ടായിന്നത് കുട്ടി മദ്രസിലൈ മറന്ന് വെച്ച് പോന്ന്ണ് പവ്വതാലും പോവാണെങ്കില് അത് ഇട്ക്കും ചെയ്യാവിചാരിച്ച് ഇപ്പം രാവിലെ പോണേലും ആഹ് സ്കൂക്ക് ഓണേലും കൊ കൊടവാണ്ടേ ഇപ്പോം ഉം കൊടേണെങ്കില് ഓള് കാടട്ട് പോന്നും ചൈതിന് ഓരോയീസം ഓരോര്ത്തര് അവെടെട്ട് പോരലാ ഉം അവടെണ്ടോ അറിയില്ലട്ടോ ഇഞ്ഞ്പ്പൊ രണ്ടീസം ആയണ്ണ് ഇപ്പൊ മറന്ന് വെച്ച് പോന്ട്ട് ആഹ് അത് ഫോട്ടൊന്നും വിട്ട്ട്ടില്ലേ ആരെയും എടുത്ത് കൊണ്ടോയില്ലേക്കും ഉം പിന്നെ തുറന്നാലും ഉള്ളില് കുട്ടിന്റെ പേരും ഫോട്ടോ ഒക്കെ ഉണ്ട് കണ്ടിട്ട് അവിടെ വെച്ചണെങ്കിൽ ഇണ്ടാവും
ആയ് ശരി ഉം ഉം പിന്നത്തെ ചോറിന് എന്താ
ചോറിന് ചിക്കൻ ചിക്കൻ കടായി ആ ഉം പിന്നെ ചോർണ്ട് അത് മതി കടായി മാത്രം മതി. ഉ പപ്പടം പൊരിച്ച ഉം അച്ചാറും ഒക്കെ ഇണ്ടല്ലോ ഉ വല്യ കറിയായിട്ടൊന്നും ഉണ്ടാക്കിട്ടില്ല
ആഹ്
പിന്നെ എന്താപ്പം
പിന്നെ എന്താ
പിന്നെ എന്തോക്കാ വൈന്നേരം അരി വെള്ളത്തി ഇട്ടിനി കൽത്തപ്പം ഇണ്ടാക്കാരാച്ച് ഇപ്പം ഉം നോക്കട്ടെ തറവാട്ടക്കാട്ട് ഇറങ്ങാണെ പിന്നെപ്പം നേരവും ഉണ്ടാവുലാ
ആഹ് ഉണ്ടാക്കൻ നേരം ആ അയ് ശരി
അപ്പൊ ഒന്ന് അതില് സ്ഥിരം വരുന്ന പിന്നെ ഉം ആൾക്കാര് ഇന്ന് ലീവവാണെ അപ്പം പിന്നെ എഴുാതാനും കുത്താനൊക്കെ കുറച്ച് തോനെ ഇണ്ടാവും ഞാൻ തന്നെ എടുക്കണ്ടി വരും ഉം കൊറച്ച് തോന്നെ എഴുതാനുണ്ട് കഴിഞ്ഞ മാസത്തിൽ കുറച്ച് പെൻഡിങ് ആയത്ണ്ട് ഉം ആ അപ്പൊ ഈ മാസം ലാസ്റ്റ് ആയോണ്ടേയ് കണക്കൊക്കെ ഒന്ന് ക്ലിയർ ആക്കാണ്ട് ഉം
ഓല്ക്ക്‌ എന്തേ പ്രത്യേകിച്ച് എന്തെ ണ്ടോ
ആഹ് ഒർക്ക് ഒര് ഏ മൂത്തച്ഛന്റെറ കുട്ടിന്റെ കല്യാണാണ്
ആഹ്
ആഹ് അപ്പൊ നാളേണ് അപ്പൊ ഓര് ഇന്ന് രാവിലെ തന്നെ പോയിണ് ഇന്ന് ഇണ്ടാവൂലർഞ്ഞ് അപ്പൊ ഇന്ന് ഓൽ ഇണ്ടാവൂല ഉം മറ്റേ ഒരാള് പിന്നെ മോണ്ടിസോറി ടീച്ചറാ ഓള് എത്താൻ നേരം വെയ്കും ചെയ്യും
ആഹ്
അപ്പോത്തിന് ഏകദേശം എഴുതി വച്ചാൽ അതിന്റെ ബാക്കി നോക്കിയാ മതിയല്ലോ ഓക്ക്
ആഹ് ആഹ് ആഹ് അയ്ശരി ലോണും കാര്യം എടുക്കല്ലേ
ഓഹ് ലോൺ എടുക്കല്ണ്ട് മാസം മാസം ലോൺ തന്നെ ഉള്ള കാര്യയിറ്റ് ക്കിലെ പൈസ സമ്പാദ്യം നല്ലോം ഇടുക്ക്‌ണ്ട് എല്ലാരും ഓരോ മാസം ഓരോരുത്തര് എടുക്കും പ പത്തോ ഇരുപതൊക്കെ ആയിട്ട്ങ്ങനെ എടുക്കും അതുകൊണ്ട തന്നെ അവനാന്റെ തിടുക്കങ്ങളൊക്കെ ആണ്ട് വീടും കൊറെക്കെ അണ്ട് തീരും പിന്നെ ഐക്ക് കറക്റ്റിന് അടിച്ചാലും മതിയല്ലോ പത്ത് മാസം കൊണ്ട്ട
ഉ അങ്ങനെ എല്ലാരും എടുത്താല് ഒരു അത്യാവശ്യം വന്നാ ഒരു പത്തോ ഇരുപതോ ആയിലേ
ആഹ് അതെന്നെ ആഹ് അത് പറയലുണ്ട് ഞങ്ങള് ഒരു പത്ത ഇരുപതോ എപ്പളും അയില് മാണം എന്തെങ്കിലും
ഇനിപ്പൊ ഈ ആ ഇടുത്തോൽക്കന്നെ എന്തെങ്കിലും പെട്ടന്ന് അർജന്റ് വന്നാ ഇടുക്കണ്ടേ
ഏഹ് പിന്നെ
ഉം
ഉം
അപ്പൊ എപ്പളും ഒരു ബാലൻസ് പത്ത് ഇരുപത് ഉ
അങ്ങനെ ആ അരിച്ചു കുര്ച്ച് ര്ത് ഞങ്ങൾ പറയലുണ്ട് ഇനിയിപ്പൊ ഇന്ന് ഇനിയിപ്പോ രണ്ടാക്കുപാടെ കൊടുക്കാണ്ട് ആ രണ്ടാളത് കൊടു താട്ടെ
ആഹ്
ഇഞ് പ്പോ അത്യാശ്യമായിട്ട് മൂന്നാളാണ് ചോദിച്ച് വെച്ചത് അയ് ഒന്ന് തീരെ എടുക്കാത്ത ആളാണ് പിന്നെ ഇപ്പോ രണ്ടാ രണ്ടാള് ഇട്ത്തോലാണ് പക്ഷെ ഓല്ക്ക് ഒന്നൂടി കൂടി വാണം ഇഞ്ജ് ഒൽതും കൂടി കൊടുത്തിട്ട് പിന്നെ തൽക്കാലം അവിടെ നിർത്തി വെക്കും ന്ന വിചാരിച്ച പിന്നെ അത്യാവശ്യഘട്ടം ആ പിന്നെ. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ണ്ടാവുമല്ലോ വേണെന്ന് എല്ലാവരതും കൊണ്ട് അടിച്ച് വീടിയിട്ട്. പിന്നെ വീടി ഫുള് വീട്നോൽക്ക് അങ്ങനെ കൊറച്ച് പൈസ ബുക്കിലും ഉം ആ അങ്ങനെന്നെ ഇപ്പ പറഞ്ഞത് ഇനിയിപ്പ അങ്ങനെയൊക്കെ നടക്കുവുള്ളൂ അല്ലാതെ.
ബാലൻസ് വെച്ചിട്ട് ബാക്കി ഇണ്ടങ്കി കൊടുക്ക അങ്ങനെ ആക്കിയാ മതി ഉ മറ്റെന്താ അറിയോ എന്തെങ്കിലും പെട്ടെന്നൊരു അർജന്റ് വന്നാല് നമ്മക്ക് എടുക്കാൻ കുടുങ്ങും.
ആ
ഉം ഞങ്ങളെ കുടുംബശ്രീൽ അങ്ങനെ ആക്കണം പറയ്ണ്ട് പറ ആയിട്ടൊന്നും ഇല്ല.
അങ്ങനെ ആക്കണേ അത്ശരി. അങ്ങനെ ആക്കണം എന്നാലും അത്യാവശ്യത്തിന് പൈസ ഇണ്ടാവൊള്ളു മറ്റേ മറ്റേത് അത്യാവശ്യമല്ല മറ്റേത് ആവശ്യങ്ങളാണ്.
ആവശ്യങ്ങളാണ് അത് ശരിയാ അത് എപ്പഴും നിറവേറ്റാ ലോ?
ആ ആ എത്ര മക്കളാണ റഞ്ഞ്?
നാല് ആള്.
മൂത്താൾക്ക് എന്താവാ പഠിക്ക?
ആ അല്ല അല്ല ഓന് ചെറിയൊരു സ്റ്റുഡിയോ പോക്ക്ണ്ട്.
ആ ക്യാമറാ സ്റ്റുഡിയോ പാട്ട് സ്റ്റുഡിയോ സ്റ്റുഡിയോ.
ആ ക്യാമറെന്റെ ആ ഫോട്ടോഗ്രാഫർ ആയാണ്ട്.
ആ ഫോട്ടോഗ്രാഫറ്ലെ വർക്കൊക്കെ ഇണ്ടാവല്ണ്ടോ കല്യാണ വർക്കൊക്കെ?
ആ ഇപ്പൊ കൊ കൊറച്ച് കൊറവാണ് വേനൽക്കൊക്കെ ഇണ്ടാവും. ഉ ഉ ആ മഴ ആയതോണ്ട് കൊറവാ.
പിന്നെ നമ്മള അങ്ങനത്തക്ക് നമ്മുടെ നാട്ടില് കളി സ്പോർട്സ് അങ്ങനത്തെ ഇതൊക്കെ വരണല്ലേ. അല്ലെങ്കി ഇലക്ഷന് അങ്ങനൊക്കെ വരണം വർക്ക് കൂടുതൽ കിട്ടണെങ്കില്. ഉം ഉം ഉം
അങ്ങനെയാകുമ്പോ എല്ലാം അലോൺമെന്റും കാര്യൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും
ആ അതന്നെ.
ഉം പിന്നെന്താ?
പിന്നെ ന്താ ഇങ്ങൾ പൊരിച്ച ബിരിയാണി ഇണ്ടാക്കീനോ? ചിക്കൻ പൊരിച്ചാണ്ട് ബിരിയാണി ഏ അയ്ശെ ശരി അ എങ്ങനെ ഇണ്ടാക്കല് അറിയോ ഒര്
യ്യ അങ്ങനെ പൊരിച്ച്കാണ്ട് മസാല കൂട്ടി നമ്മൾ സാധാ വെക്കും പോലെ വെക്കല.
അറിയുല അങ്ങനെ വെക്ക്ണണ്ട് പിന്നെ അതേമാതിരി. ഉള്ളി നല്ലോണ്ണം പൊരിച്ചെടുത്ത്ങ്ങാണ്ട് പച്ച ഉള്ളി ഇടാതെ ആ പൊരിച്ച ഉള്ളി മാത്രം. ആ ചിക്കൻന്റെ കൂട ങ്ങിട്ടാണ്ട് അങ്ങനെ വെക്ക്ണതുണ്ട്.
പൊരിച്ച്
നമ്മള് ബിരിയാണിക്ക് ഇടുന്ന അത്രയും ഉള്ളി ഇണ്ടല്ലോ? അത് പൊരിച്ച്യ അത് നല്ലോം വർത്ത തമ്മള് ഉള്ളി മേലെ കൂടെ വിതറാൻ മാണ്ടി ലാസ്റ്റ്ക് ണ്ടാക്കി വെക്കേണ്ടല്ലോ
ആഹ് ആഹ് ആ
ആ അത് പൊരിച്ചാ അത് ന്നാ പൊർത്ത് എടുത്തിട്ട് നമ്മള് പച്ച ഇടര്ത് അയിന് പകരം ട ഈ ഇത് അണ്ടിമുന്തിരി ഈ തോനുള്ളിയും ഇട എന്നിട്ട് തക്കാളി ഇടാ അങ്ങനെ മസാല കൂട്ടിയാണ്ട് ചി ചിക്കൻ പൊരിച്ചത് ഇട്ട് വെച്ചാ നല്ല ടേസ്റ്റ് ആണന്ന് പറഞ്ഞ പറഞ്ഞേക്കാം.
ആ ശെരി അങ്ങനെ വെച്ചോക്കിട്ടില്ല ഉം ഉം ന്നാ ഒന്ന് നോക്കണല്ലേ ഉ ഉ ഞമ്മക്ക് കൊറച്ച് സ്വന്തമായിട്ട് വെച്ചോക്കാം. അപ്പ അറിയാലോ?
ആ ആ ആ തന്നെ തന്നെ
ഉം
അങ്ങനെ ഒരീസം ണ്ടാക്കി നോക്കണം ഇൻഷാ അള്ളാ ഞായറാഴ്ച്ച ക്കെ ആവുമ്പ ളെ എപ്പളേലും മക്കൾക്ക് ഒഴിവ്ണ്ടാവുമ്പ ളെ
ആഹ ആഹ ആ ശരി
നിക്ക ണ്ണം വിചാരിക്ക്ണ്ട്
ആ ആ ഇങ്ങട്ട് പിന്നെ ചിക്കം പൊരിച്ച് കാണ്ട് ഇട ലേ തൈര് ഒക്കെ പിന്നെയൊക്കെ സാധാ പോലെ
പിന്നൊക്കെ സാധാ പോലെ ഉം പിന്നെന്താ ന്നാ ഓക്കേ ട്ടോ
ആഹ് ന്നാ ഓക്കെ ഓക്കെ ഞാൻ